ഹലോ എവിടെന്നെടി എന്തൊക്കെയുണ്ട് വിശേഷം
വളരെ നല്ല വിശേഷം ഇയാൾക്ക് സുഖമാണോ
ആഹ് എനിക്ക് സുഖമാണ് സുഖായിടിരിക്കുന്നു.
എവിടെയാപ്പോ
ഏഹ് ഞാനിപ്പൊ പുറത്ത ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് പുറത്തായേ മുന്നെ ഞാൻ നാട്ടിലെ ഇപ്പൊ ഞാൻ ഒരു മാസമാവും ഒന്ന് രണ്ട് മാസമാവും മുന്നെ മുന്നേ ഞാൻ നാട്ടിലൊരു ഇടത്തല്ലേ ജോലി ചെയ്തൊണ്ടിരുന്നത്. ഇ പോ അവിടെ പിന്നെ അധികം പൈസൊന്നും കിട്ടാത്ത കൊണ്ട് ഞാൻ പുറത്ത് ഈ രാജ്യത്തോട്ട് വന്നു. അപ്പൊ ഇവിടെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അതാണ് ഞാൻ പിന്നെ നിന്നെ വിളിക്കാന്ന് വിചാരിച്ചത്.
ഓക്കെ ഞാൻ നാട്ടിൽ തന്നെയാണ് നാട്ടിലെ ഈ തുച്ഛമായ ശമ്പളത്തിന് ഇവിടെ ജോലി ചെയ്യാതെ പുറത്ത പോയി ജോലി ചെയ്യുന്നതാണ് നല്ലന്ന് തോന്നുന്നു. ഇവിടെ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാലും തുച്ഛമായ ശമ്പളം മാത്രമേ കിട്ടുന്നുള്ളൂ.
ഓഹ് എനിക്ക് തോന്നുന്നു പുറത്തതിനേക്കാലം നമുക്ക് നാട്ടില് നിക്കുന്നത് നല്ലന്ന് കാരണം നാട്ടില്. തുച്ഛമായ ശമ്പളമാണെങ്കിലും നമുക്ക് വീട് നമ്മള് ജനിച്ചു വളർന്ന സ്ഥ സ്ഥലം ആഹ് വീട്ടുകാര് അവരെയൊന്നും മിസ് ചെയ്യത്തില്ലല്ലോ.
എല്ലാത്തിലും ഉപരി പൈസയാണല്ലോ വേണ്ടത്. അപ്പോ വീട്, കുടുംബം, ഫാമിലി. ആഹ് ചുറ്റുവട്ടം കൂട്ടുകാരൊക്കെ ഒക്കെയാണ് നാട്ടിൽ തന്നെ നിക്കാം അതൊരു നൊസളജിയആണ്. ഒക്കെയാണ് പക്ഷെ എന്നാലും ഈ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോ. പൈസ ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പൊ പൈസ ഇല്ലാെമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എങ്ങനെ പോയാലും. ഒരു മാസം തള്ളി നീക്കണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ വേണ്ടിവരും. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി പക്ഷെ ആഹ് സാലറി പോലും. നാട്ടിലിപ്പോ കിട്ടാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത്.
ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ പുറത്ത വന്നപ്പം ജോലിപോലും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാതായി ഭയങ്കരായിട്ട് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാ ആരുല്ല നമ്മളെ സപ്പോർട്ടയ്യാൻ ആരു ഇല്ല നമ്മുടെ അവസ്ഥ പറഞ്ഞ ആർക്കും മൻസ്സിലാവത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാ അപ്പൊ പൊറത്തന്ന് നോക്കുമ്പോ നമുക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. നമ്മള് ഹാപ്പിയണെന്ന പോലെ തോന്നും. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താ നടക്കുന്നേ നമുക്കേ അറിയാൻ പറ്റത്തുള്ളൂ.
അതെയതെ ഇപ്പോ എന്നാണ് അവിടേക്ക് പോയത്. ജോലി എന്നാണ് ഉപേക്ഷിത് ഉപേക്ഷിച്ചത് നാട്ടിലെ.
ഞാൻ നാട്ടിലെ ജോലി ഉപേക്ഷിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തോളം ആവും. ഇപ്പൊ പൊറത്തേക്ക് വന്നിട്ട് രണ്ടുമാസവായി. രണ്ടുമാസതന്നെ രണ്ടുവർഷം പോലെ തോന്ന്ന്ന്. അത്രയും അത്രയും മാനസികമായിട്ട് നമ്മളെ തളർത്താൻ പറ്റും. ഇവിടെ ഒരുപാട് ജോലിയെടുത്താ പൈസ കിട്ടും. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആരുല്ല നമുക്ക് ഈ ഒരു പൈസ കൊണ്ട് മാത്രം ഒരു സന്തോഷം എനിക്കിവിടെ കിട്ടു കിട്ടുന്നില്ല ഞാൻ മുന്നേ അങ്ങനെ വിചാരിച്ചിരുന്നത് പൈസ കൊണ്ട് നമുക്ക് എല്ലാ സന്തോഷവും കിട്ടും. എന്തവേണോ കഴിക്കാം ഇഷ്ടപ്പെടുന്ന ഫു ഫുഡ്കഴിക്കാം പക്ഷെ നാട്ടിലുള്ളവര് ഹാപ്പിയാ ഞാൻ ഈ പൈസൊക്കയച്ച്കൊടുക്കുമ്പം. അവര് ഹാപ്പിയാണ് ക്ഷെ ഇവിടെ ഞാനൊരു ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. ഇനി എത്രനാളിങ്ങനെ ഇവിടെ നിക്കാപറ്റും. ഈ ജോലി എത്ര നാള് കാണും. പിന്നെ ഇവിടെ വരാൻ തന്നെ ഒത്തിരി പൈസ ചെലവായല്ലോ അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിക്കു അവിടുത്തെ ജോലിയാ നല്ലെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു
ഞ ഞാൻ അതിനൊരു ഒരു നിർദ്ദേശം തരാം ആ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഏഹ് രണ്ടുവർഷം അല്ലെ മൂന്നു വർഷത്തെ കരാറായിരിക്കുമല്ലോ ജോലിയിലുള്ളത് അപ്പോ നന്നായി അവിടെ ജോലി ചെയ്ത് പൈസയുണ്ടാക്കി ക്കിയതിന് ശേഷം ഒരു സേവിങ്സൊക്കെ തൊടങ്ങി നല്ലൊരു എമൗണ്ട് അക്കൗണ്ടിലേക്ക് ആക്കിയതിന് ശേഷം നേരെ നാട്ടിലേക്ക് വന്നിട്ട് ചെറിയ എന്തെങ്കിലും ഒരു ബിസ് നസ് തൊടങ്ങി നാട്ടിൽ നിൽക്കാനൊരു പ്ലാൻ അങ്ങനെ നോക്കിക്കൂടെ
അങ്ങനെ നോക്കാന്ന് വെച്ചാലിവിടെ ഞാൻ അത്രയും നാള് നിക്കണ്ടേ പക്ഷെ എനിക്കിവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോതന്നെ ഈ ഒരു അന്തരീക്ഷക്കെ മടുത്തൊടങ്ങി കാരണം നമ്മടെ നാട്ടിലെ ഒരു ക്ലൈമറ്റോ സാഹചര്യോ ഒന്നും അല്ല ഇവിടെ ഇവിടെ അതിന്നൊക്കെ വളരെ വ്യ വ്യത്യസ്തമായിട്ട് പെട്ടെന്നൊരു അഡാപ്റ്റ്യ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കപ്പാസിറ്റി എനിക്കില്ലാന്ന് തോന്നുന്നു അപ്പോ ഇവിടെ എങ്ങ
അതിന് ചെയ്യേണ്ടത് എന്തെന്നാൽ ആഹ് ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളി അവിടെ ഉണ്ടാകും എന്ന് പറയന്ന്ണ്ട് അപ്പോ ഒന്നു ചുറ്റുവട്ടവും അല്ലെങ്കിൽ ജോലി ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പൊറത്ത് നിക്കുന്ന സ്ഥലത്തോ എവിടെയാലും മലയാളികളായിട്ട് ട്ടുള്ള അല്ലെങ്കി ഇന്ത്യക്കാരായിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടുമല്ലോ അപ്പൊ അവരുമായിട്ട് സംസാരിച്ച് ഒരു കമ്പനയിതിനന് ശേഷം അവരുമായിട്ട് പെറത്തു പോവാനൊക്കെ ശ്രമിക്ക ഒറ്റപ്പെടൽ അങ്ങ് ഒഴിവാക്ക ഒറ്റപ്പെടുമ്പോഴാണ് നമ്മളൊരുറൂമിൽ ഒറ്റക്കായി പോകുമ്പോഴാണ് നമ്മടെ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങള് ആലോയിച്ച് നമ്മൾ കാട് കേറുന്നത് നമ്മൾ ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്നത് ഇങ്ങനെയാണ് നമ്മള ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളും അവിടുത്തെ ജോലിയുടെ മാനസിക സമ്മർദ്ദവും പ്രഷറും എല്ലാം ചിന്തിച്ച് ചിന്തിച്ച് ഒരു മുറിയിൽ അടഞ്ഞ് കൂടി കഴിയുമ്പോഴാണ് അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മള് പോകുന്നത് അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മള് മാക്സിമം എന്താചെയ്യ അവിടുള്ള ഫ്രണ്ട്സു ആയിട്ട് ഇടപഴക ഇപ്പൊ മലയാളികളായിട്ടുള്ള ആളുകളേ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഏഹ് അവിട അടുത്തുള്ള നമുക്ക് ഫ്രൺസാവാനായിട്ട് പറ്റിയ ആളുകളുമായിട്ട് സഹവസിക്കിയ അവരുമായിട്ട് സംസാരിക്കിയ ഒരു ഔട്ടിങ്ങിനൊക്കെ പോവ നല്ല ഭക്ഷണം കഴിക്കാൻ പോവ നല്ല റെസ്റ്റോറന്റിലേക്ക് പോവ പാർക്കിലേക്ക് പോവാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാക് എൻഗേജ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും
ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കൊറെ പേര് ഒരുമിച്ച വന്നത് കൂട്ടവായിട്ട് അങ്ങനെ ഒരുമിച്ച് വന്നിട്ട് അവടെ അടുത്തടുത്ത പ്രദേശങ്ങളിൽ തന്നെ അവര് പോയി ജോലിയെല്ലാം ശരിയാക്കി ഈവനിങ്ങ്ക്കെ അവര് ചില്ലായിട്ട് പോകുന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റിയ പ്രശ് ന്താന്ന് വച്ചാ ഞാൻ ഒറ്റയ്ക്ക വന്നത് ഞാൻ വന്നിടത്ത് അധികം മലയാളികളില്ല ഞൻ ഇതുവരായിട്ടും അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിക്കാൻ സമയവും കിട്ടിട്ടില്ല ഈ ജോലി തെരക്കിന്റെ എടയില് നമ്മള് ഇവിടെ ഇത്രയും പൈസ കൊടുത്ത് വരുമ്പം അത് നമക്ക് മാക്സിമം മെതലാക്കണല്ലോ അല്ലെങ്കിൽ നമക്ക് പറ്റത്തില്ല ഇപ്പ ഈ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ടൊരു വൈകുന്നേരം ഞാൻ ഫ്രീ ആവും പക്ഷെ വൈകുന്നേരം ഫ്രീ ആവുമ്പം എനിക്ക് പിന്നെ ഇരുന്നങ്ങ് എന്തെങ്കിലെക്കെ ഇങ്ങനാലോച്ചിച്ച് ആലോച്ച് പോവും പിന്നെ ഞാനിവിടെ ഫുഡ്ന്നും ഉണ്ടാ ണ്ടാക്കാനുള്ളരു അങ്ങനെ ള്ള സൗകര്യമുള്ള മുറിയെന്നും കിട്ടിട്ടില്ല അതൊക്കെ കൊ ണ്ടായിരിക്കാം ചെലപ്പോ എനിക്ക് ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ തോന്നിട്ടുണ്ടാവ്ക ഇനിയും ബെറ്ററായിട്ട് ഇവടെ ഉള്ള ബാക്കിയുള്ള സുഹൃത്തുക്കളെക്കെ കണ്ടുപിടിക്കണം മലയാളികളായിട്ടുള്ളെര് കൂടുതലും പഠി ഠിക്കാൻ വരുന്ന കുട്ടികളാണ് അപ്പൊ അവരെ നമ്മക്ക് കൂടുതലായി നമ്മടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് മീൻസ് പെറത്ത് പോവാനോ അങ്ങനെന്നും വിളിക്കാൻ പറ്റതില്ല അവര് കൂടുതലും പഠിത്തത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കിയുള്ള സമയങ്ങളില് ജോലി ചെയ്ത് അങ്ങനെ അങ്ങനെ അവരുടെ കാര്യങ്ങൾ നോക്കി പോവും അതാ ഇവടത്തെ ഒരു പ്രശ്നം
ഓക്കെ അപ്പൊ മറ്റ് എനിക്ക് തരാനുള്ള മറ്റൊരു നിർദ്ദേശം എന്തന്നാൽ സിനിമ കാണ് നല്ല നല്ല സിനിമകൾ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ട് അങ്ങനെ സമയം ചെലവഴിക്കാവുന്നതാണല്ലോ അതു അല്ലങ്കിൽ അത്യാവശ്യം ഒരു കുക്കിംങ്ങ് ങ്ങ്ന് പറ്റിയ ഒരു റൂമോ അങ്ങനെ ഒരു വീടോ കണ്ടെത്തി കഴിഞ്ഞാൽ നമക്ക് കുക്കിങ്ങിൽ താല്പര്യം ഉണ്ട് അല്ലങ്കിൽ കുക്ക് ഒക്കെ ക്കെ എജോയ് ചെയ്യാമല്ലൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തൂടെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങളെക്കെ ചെയ്തൂടെ
കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് നല്ല ഇഷ്ട ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റിയരു വീട് കിട്ടി കിട്ടിട്ടില്ല അത് കിട്ടുവാണങ്കിൽ നമുക്ക് കുറേ കൂടെ നമ്മുടെ ഒരു സ്പേയ്സ് ആവുവല്ലോ ഇപ്പൊ ഞാൻ നിക്കുന്നെ വെച്ചാ ഒരു പാർ ട്ടീഷും പോൽത്തെ സ്പേസിലാണ് അപ്പോ അവിടെ മലയാളികൾ ആരുല്ല വേറെ ഉള്ള രാജ്യക്കാരാണ് കൂടുതലായിട്ടുള്ളത് അപ്പം അവരു വായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല ലാംഗ്വേജ് അവരുടെ ഭാഷ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ എനിക്ക് ഭാഷ കേട്ടിട്ട് പോലും അവര് ഏത് നാട്ടുകാരാണെന്ന് മനസ്സിലാവുന്നില്ല പിന്ന പെട്ടെന്നൊരു വേറൊരു സാഹചര്യത്തിലുള്ള ആൾക്കാരോട് പരിചയപ്പെട്ട് മിംഗിൾ ആവാനുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ട് ഞാൻ കൊറച്ചും കൂടെ ഒരു ഇൻറോബോർട്ട് പേഴ്സൺ ആയത് കൊണ്ട് എനിക്ക് പറ്റുന്നില്ല എല്ലാരുവായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ്യ്യാനോ ഒന്നും പ മെയിനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് എന്റെ ഭാഷ ഇൻക്കറീല എനിക്ക് അവരുടെ ഭാഷ അറിയില്ല അതൊരു വല്ല്യ പ്രശ്നമാണ് പിന്നെ ഞാൻ വിചാരിക്കുന്നു പെറത്തോട്ട് വരുന്ന സമയത്ത് നമ്മളി ഈ രാജ്യത്തെ ഭാഷയെങ്കിലും പഠിച്ചിരിക്കണം എന്നുള്ളത് ഇവിടെ അല്ലെങ്കിൽ എന്നെ തന്നെ ഇപ്പം അതെ എന്നെത്തന്നെ ഇപ്പൊ ഒരുപാട് പേര് പറ്റിക്ക പറ്റി റ്റി പറ്റിച്ച് പൈസയൊക്കെ ഒരുപാട് പൈസ എന്റെ കയ്യിൽ നിന്ന് പോയി സാധനങ്ങൾക്കൊക്കെ വിലയൊക്കെ കൂട്ടുന്ന പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അവസരത്തിലൊക്കെ ആയാലേ
മനസ്സിലാവും അതിന് എന്താ ചെയ്യേണ്ട വെച്ചാൽ വളരെ കെയർഫുളായിട്ട് ഇരിക്കാന്നതാണ് പിന്നീട് ഇപ്പ ഭാഷ അറിയില്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കാമല്ലേ അപ്പ അതുപയോഗി ഗിച്ച് കഴിഞ്ഞാല് അവര് സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷിൽ ഗൂഗിൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് തരുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതല്ലാതെ ആഹ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അത് നമ്മുടെ സ്ഥിരമായിട്ട് നിലനിന്ന് നിലനിൽക്കേണ്ട ഒരു സ്ഥലം എന്ന രീതിയിൽ കാണണ്ട നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ട് ജോലി ചെയ്ത് പൈസ സമ്പാദിക്കാനായിട്ട് വന്നൊരു സ്ഥലം എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി ഒരു ഒന്ന് രണ്ട വർഷത്തിന് ശേഷം നല്ലൊരു സമ്പാദ്യവുമായി നല്ലൊരു സേവിങ്സുമായിട്ട് നാട്ടിലേക്ക് വന്ന് കഴിഞ്ഞാ നമുക്ക് ഇവിടെ നല്ലരു ബിസിനസ് ഓപ്പൺ ചെയ്ത് മുന്നോട്ട് പോകാമല്ലോ ഞാൻ അങ്ങനെയാണ് ഇപ്പോ നിലവിൽ പ്ലാൻ ചെയ്യുന്നത് നിലവിലുള്ള ജോലി കൊണ്ട് എനിക്കൊരു സാമ്പ സാമ്പത്തികമായിട്ട് എന്റെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട്നിക്ക് കഴിയുന്നില്ല എന്റെ ജീവിത നിലവാരം ഉയർത്താനായിട്ട് എനിക്ക് കഴിയുന്നില്ല അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു അധിക വരുമാനം എന്ന നിലയില് ചെറിയൊരു ബിസിനസ്സ് തുടങ്ങാനായിട്ട് ഉള്ള ഒരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്
അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷെ നാട്ടിലത്തെ വരുമാനം കൊണ്ട്ങ്ങനെ തുടങ്ങാൻ പറ്റൊ എന്നാണ് എന്റെ ഒരു സംശയം
നിലവിൽ നാട്ടിലുള്ള വരുമാനത്ത് തുടങ്ങാനായിട്ട് കഴിയുകയില്ല ഞാൻ ചിന്തിക്കുന്നത് ഏ ലോണുകളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ എന്റെ ഏ ഏ വസ്തുവോ അല്ലെങ്കിലെ ന്തെങ്കിലും ഗോൾഡോ ചെയ്ത് കൊറച്ച് ലോണെടുത്തതിന് ശേഷം ആ ലോണിൽ നിന്നൊരു ക്യാപിറ്റൽ എന്ന രീതിയിൽ കണ്ടെത്തി അഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിലവിലുള്ളത്.
ഉം ബിസിനസില് ഇൻവെസ്റ്റെ യ്യാന്ന് പറീന്നല്ലൊരു ഐഡിയാണ് പക്ഷെ നമുക്ക് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കി മാത്രമേ അത് ചെയ്യാമ്പറ്റൂ ഇല്ലെങ്കി നമ്മള് ഒരുപാട് നമ്മുടെ പൈസ് നമ്മള് പിന്ന മെയിനായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്ററായിട്ട് നി ക്കുമ്പഴേ അതിനായിട്ടുള്ളൊരു റിസ്ക്കുണ്ട് നമ്മള് കൃത്യമായിട്ട തിനെപ്പറ്റി പഠിച്ച് ഓക്കെ പിന്നെ ഇപ്പ അറിയാലോ പ്പൊ ത എന്തെങ്കിലൊരു ഒരുപാട് പറ്റിക്കപ്പെടുന്നക്കെ അവസരങ്ങളാ ഇതൊരു സ്റ്റാർട്ടെയ്ത് ഒരു ലെവല്ലെത്തുന്നത് വരെ നമ്മള് ഇപ്പൊ ചെയ്യുന്ന ജോലീനെക്കാലും ഒരെക്സ് ട്രാ എഫേർട്ട് എടുത്ത് അതിനു വേണ്ടി വർക്കെയ്യേണ്ടി വരും ആ ഒരു ബിസിനസ്സ് ഒക്കെ സക്സസിലോട്ടെത്തിക്കാൻ.
അതെ അതെ അതെ
അതാണ് ഞാൻ പറഞ്ഞത്
അതെ ഞാനും അങ്ങനെയാണ് ആഹ് ഞാനും അങ്ങനെയാണ് ഒരു തീരുമാനിച്ചു ഞാനിപ്പൊരു കഴിഞ്ഞൊരു രണ്ടു മൂന്ന് വർഷമായിട്ടൊരു ബിസിനസ്സിനെ പറ്റി കാര്യമായിട്ടുള്ള പഠനത്തിലാ അപ്പോ അതേകദേശം ആഹ് ഒന്ന് രണ്ട് അതേ രീതിയിൽ ചെയ്യുന്ന ഒന്ന് രണ്ട് സംരംഭകരെ കണ്ടു സംസാരിച്ചു അവരുമായിട്ടൈഡിയ ഷെയറെയ്തു അതിനേഷം അവരിൽ നിന്ന് കുറേ നിർദ്ദേശങ്ങളൊക്കെ ലഭ്യമാക്കിയതിന് ശേഷം കിട്ടിയതിനു ശേഷാണ് ഞാനിതിലേക്കൊരു ഫസ്റ്റ് ചുവടുവയ്പ് എന്ന രീതിയിൽ കാലെടുത്ത് വയ്ക്കുന്നത് അപ്പൊ ഇതെനിക്ക് വിജയിക്കാൻ കഴിയും എന്നെ നിക്ക് തോന്നുന്നുണ്ട് ഒന്ന് രൺ ണ്ട് മാസം നല്ല സ്ട്രഗ്ള്ണ്ടാവും എന്ന് കരുതുന്നു എന്നാലും അതൊരു ഉം മെച്ചപ്പെട്ട രീതിയിൽ ആ ബിസിനസ്സിനെ കൊണ്ട് പോകാൻ പറ്റുമെന്ന് ഞാനത് വിശ്വസിക്കുന്നുണ്ട്.
ഒരു കണക്കിന് നോക്കിയാ എല്ലാരും സ്ട്രഗിൾലാണല്ലേ ഇവിടെ ഞാൻ സ്ട്രഗ്ളെയ്യുന്നു നാട്ടിൽ നിൽക്കുന്ന നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു മനുഷ്യന്മാരെല്ലാം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടം
അതെ അതെ അതെ എല്ലാവരും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഓ